ലോ ആഹ് കേൾക്കുന്നുണ്ടോ? ഉം എന്തെടുക്കുന്നു?
ഇതാ അവിടെ കിടക്കാ ഇപ്പോ.
കിടക്കാണോ?
ആഹ് വെറുതെങ്ങനെ വന്ന് കിടന്നതാ വയറിങ്ങനെ വേദനിക്കണ്ടേ അന്ന് വന്ന്ന് കിടന്നതാ.
എന്തൊറ്റീ ഈ വയറ് വേദന എന്തലും ഗ്യാസി.
ഏയ് അതൊന്നുംല്ല കുറച്ച്.
അല്ലെ.
ഡേയ്ഞ്ചറസൊണാക്കെ.
ആഹ് ഓ അയ് ശരി.
അല്ല അങ്ങനല്ല പ്രഗ്നന്റ് ആർന്നു അപ്പൊ കുട്ടിക്ക്
ആഹ് ആഹ്
അല്ല ഹാട്ട് ബീറ്റ് ഇല്ലാണ്ടെ അബോഷനയി.
ആണല്ലേ ഓ.
ആഹ്
ആഹ് കെടക്കാണ്.
ഉം വറക്കന്തേലും ചെയ്യണ്ടോ?
എന്തോ?
വർക്ക് എന്തേലും
ഇല്ല വർക്ക് ചെയ്യുന്നില്ല ആഹ് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഉം.
എല്ലാം കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കുന്നു ഇനിയിപ്പം ഒരു മൂന്ന് മണി നാല് മണി ആകുമ്പോഴത്തേക്ക്. നമുക്ക് ഇവിടെ ഉച്ചക്കാണ് മീൻ വരിക. അഹ് ആഹ് ഒരു രണ്ട് രണ്ടരയൊക്കെ കഴീമ്പം മിൻ കിട്ടും. പിന്നെ ഇനി ഇമ്മനെ പണിയ് ക്കാൻ ഏഹ് രാവിലെ വരൂല്ല
അതെലെ
ഉം രാവിലെ വരൂ രാവിലെ വരുവോ
ആഹ് ഇവിടെ രാവിലെ വര്യാ രാത്രി ഒന്നും വരില്ല ആഹ്
ഞങ്ങക്ക് ഒരു മൂന്ന് മണിക്ക് ശേഷായിരിക്കും വെര്യ അത് അങ്ങനെയല്ല ആഹ് നമുക്കിവിടെ ഹോൾറ്റൽ ആയിട്ട് ഇങ്ങനെ വന്നോ ക ഈ വള്ള ഇങ്ങോട്ടില്ല മീനില്ലേ വെള്ളത്തിലെ ബോട്ടിലെ മീനല്ല നമ്മള് മേടിക്കുന്നത് വെള്ളം തിപ്പടിക്കുന്നപ്പ നമ്മുക്ക് ആഹ് അങ്ങനെയുള്ള മീൻ നമ്മുക്ക് കിട്ടും ആഹ് അങ്ങനെ
ആഹ് അങ്ങനെയുള്ള മീന് ആവുമ്പം ഈ പറഞ്ഞതു പോലെ അത് മറ്റേ മീൻ നമുക്ക് അഹ് പോക കൊള്ളൂലല്ലോ ഇതാവുമ്പോ നല്ലത ഇതാകുമ്പോ ഉച്ചക്ക് മൂന്ന് മണിക്ക് അങ്ങനെ വരു അത് ഹോൾസെൽ റേ ചെയ്യും ചാളക്ക് കിലോയ്ക്ക് നൂറ്റി നല്ല റേറ്റ് കൊർച് ആഹ് കൊർച്
ആഹ് അവിടെ അങ്ങനെ വൈകീട്ട് കിട്ടും വൈകീട്ട ആകുമ്പോ പിന്നെ ആഹ് അധികങ്ങനെ ചിലവാവൂലല്ലോ പിന്നെ പിറ്റേ ദിവ്സം ആയില്ലോ അപ്പൊ രാത്രി വരണതൊക്കെ അങ്ങനെ വരും
ആഹ് ആഹ് ആഹ് അങ്ങനെ
ഇപ്പ ഇങ്ങട്ട് വരില്ല നമ്മള് കൊറച്ച് അടുത്ത അടുത്ത
ഉം ഉം അഹ് ശരി
അമ്മ അവിടെ മീൻ നന്നാക്കികൊണ്ടിരിക്കാണ് രാവിലെ വിധി ആഹ് ഉച്ചത്തിക്ക്
രാവിലെ വേടിച്ചിട്ട് ഉച്ചത്തേക്കുള്ളത് ഇല്ലയോ ഉം നമ്മള് ഇപ്പം വൈകിട്ട് നാല് മണിക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാ അത് രാത്രി കറി വെച്ച് രാത്രിലുടുക്കും പിറ്റേന്ന് ഉച്ചക്കതേക്ക് ആഹ് ഉച്ചതേക്ക്
ഇങ്ങള് ഇവിടെചെ ചെയ്യാറുണ്ട്
ആഹ് അതാ അങ്ങനെയ നമ്മള് മുളകും മുളക.
ചെയ്യാറില്ല
ആഹ് എല്ലാരും അങ്ങനെ വെക്കാറില്ല അവര്
ഇല്ല അന്നന്നേക്ക് മാത്രേ അയകൊള്ളൂ പിറ്റേസ്ഥിക്ക് ഇടുക്കില്ല
പക്ഷെ ഞങ്ങള് എടുക്ക നമ്മള് കൂടുതലും തേങ്ങ അരച്ച് വെക്കാറില്ലേ കേട്ടോ
ആഹ്
കിട്ടാ വെക്ക ആഹ് അളകവും കുളിട്ട് അങ്ങനെയാ വെക്കാറ് അതാവുമ്പം ഇ തേങ്ങ അരച്ച് കേടു കൂടൂല തേങ്ങ അരച്ച് വെക്കുന്നത് വളരെ
കുറച്ചേള്ളൂ വാവയാണല്ലോ കാര്യം പറയുന്നേ
ഉം അവനെ ടിവിൽ പ്ലാ ഡനിക്ക ചേർക്കാന് അപ്പൊ അമ്മ ഞാൻ ഇതല്ലല്ലോ പറഞ്ഞോടത് വേറെല്ലേ ചോയിക്കാനെ അവന് എപ്പോഴും ടിവി ഫോൺ ലാപ്ടോപ്പ് അതായിട്ട്ടക്കല അവന് പണി ഉം അങ്ങനെ. അഹ് സെലക്ട്യ്യണേ ഏതാ വേണ്ട് പറയാണി.
ആ വേണ്ടുന്ന നിന്നില്ലേ
ന്നെ നമ്മളൊക്കെ വേലിയ വിടാണ് പറഞ്ഞതി
ആ ഹ പിന്നെല്ല. എന്താണ് നമ്മള് വിചാരിക്കുന്നനക്കൊന്നും അല്ല പിള്ളാ ര്.
ആ അതെ ചില സമയത്ത് ഒരണക്കെ പറയണേ തോന്നും ന്നൊക്കെ പറയണെങ്ക നമ്മളെല്ലെങ്ന്നെ നോക്കിക്കയ്യോ ഞങ്ങളെ ചെറുപ്പത്തിലിതൊന്നുഇണ്ടാവുന്നെ തോന്നും. ഒരു പാവം കുട്ടികളാർന്നു.
നമ്മക്ക് ക്ക് ഫോണിലറിയാത്ത കാര്യങ്ങള് പോലും അവർക്ക് അറിയാൻ വയ്യ അവര് അതൊക്കെ കണ്ട് പിടിക്കും. അത് കഴിഞ്ഞാ അവര് തന്നെ കണ്ടില്ലേ എന്തൊരു എക്സ്സ്‌പേർട്ടുകളെ പോലെയൊക്കെ എടുത്ത വച്ച് നീക്കുന്നത്.
ആ അതന്നെ സംസാരം കെട്ടാലു അതെ ഞാൻ പറഞ്ഞില്ലേ ഏട്ടൻ ഏട്ടന്റെ കുട്ടി ഉണ്ട്ന്ന് അപ്പം ഏട്ടന്റെ കുട്ടി കുട്ടിന്നാളങ്ങനെ ഇന്നോട് വന്ന് പറയാ മേമേ മേമേനെ കല്യാണം കഴിക്കണന്നാണ് ഇത്രേ രക്ഷിക്കിന് എന്ന് പറഞ്ഞുട്ടോ അപ്പൊ ഏ അപ്പൊ ഞാൻ അതെന്താടാ അങ്ങനെ എന്ത അമ്മേനെയാണോ കല്യാണം കഴിക്കി ചോയിച്ചിട്ടോ അപ്പൊ അവൻ ചേച്ചിയോട് പറയാണ്. അമ്മേനൊന്നല്ല ഞാൻ കല്യാണം കഴിക്ക ഞാൻ വേറെ പെണ്ണിനെ കല്യാണം കഴിക്കുകാന്ന്. വേറെ പെണ്ണിനെ അപ്പം ഞാൻ പറഞ്ഞ ഇയ്യ് എന്താടാ ഇതൊക്കെ അനക്ക് എവിടന്നാ കിട്ടണ ചോദിച്ച് അപ്പൊ ഏടത്തിയമ്മ വന്നിങ്ങനെ പറഞ്ഞ ടിവിയിലും ഫോണിലും ഇതൊക്കെ കാണല്ലേടീ. ചെലപ്പം അതാവും പറഞ്ഞ് എന്നാലും ഞാന് അങ്ങട് ഞെ എന്തപ്പ പറയണച്ചിട്ട്
ആദ്യയായിട്ടല്ലേ കേക്ക്ണ്.
ആഹ് പിള്ളേർ ഏ . ഉം കുട്ടികളക്ക ഇവ നമ്മളകാട്ടി വിവര ഉ എല്ലാവർക്കുംണ്ട് എല്ലാതിനെ കുറിച്ചും ഇപ്പ എല്ലാ കാര്യങ്ങളെ
പക്ഷെ ഇങ്ങനെയുള്ള അറിവുകളാണ്. പേടിപ്പിക്കണ അറിവുകളാണ് പേടിപ്പിച്ചു പണിതർല്.
അത് അതു ഒരു ശരിയ.
മം ആഹ് ന്നെ പെൺകുട്ടികളാ അവു ടെള്ളെ ആൺകുട്ടിയ
ആഹ് ഒരു പെണ്ണു ഒരാണും. ആ അതെ അതെ അതെ ഓ രണ്ടു തന്നെയാണ് പെണ്ണായാൽ നികൊള്ള ഇപ്പന്നെ രണ്ടായി. ആഹ് പിന്ന എന്തമ്മോ ഇപ്പൊഴഅഴി ഇല്ലാത്ത അതുകൊണ്ടാണ് അ. ല്ലാെന്നുണ്ടങ്കിൽ ആ അലപ്പ അലപ്പം അല പിന്നെ . ഒരു നാലഞ്ച് പട്ടികളുണ്ട് അതുകൊണ്ട് അതിന്റെൊക്കെ കൂട്ടത്തി ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെങ്ങ് പോകും. എല്ലാം കൂടെയും കൊണ്ട ഉം.
ആഹ് ആഹ്
ഒന്നും പറഞ്ഞ
പോയില്ലേ
വെക്കേഷനായിട്ട് എങ്ങും പോവാൻ പറ്റില്ല എങ്ങാൻ പോ അവര് പിള്ളാര് ആഹ് അമ്മേന്റെ വീട്ടിലൊക്കെ എന്റെമ്മേന്റെ വീട്ടിലൊക്കെ പോകും പോയി അല്ലാണ്ട് പോവാൻ പറ്റില്ലന്ന് വെച്ച കഴിഞ്ഞാൽ ഇവിടെ വീട്ടില് അഞ്ച് പട്ടിക്കുട്ടിയുണ്ട് ഒന്ന് ഒരു വലുതാണ് ബാക്കി നാലെണ്ണം ചെറുതാണ് അപ്പൊ ഇതിങ്ങളെ ഇട്ടിട്ട് നമ്മുക്ക് എങ്ങോട്ടും പോവാൻ പറ്റൂല്ല
ആഹ് പിന്നെ കൊണ്ടോവാനും നടക്കില്ലല്ലോ അല്ലേ
ആഹ് കൊണ്ട് പോവാനും പറ്റൂല ഒരെണ്ണ നമുക്ക് എങ്ങനെങ്കിലും കൊണ്ടുപോവാ ഇതിപ്പോ അഞ്ചെണ്ണം ഉണ്ടായത് കൊണ്ടേ കൊണ്ട് പോവ ആഹ് അവ ഒരു ആവേ ശത്തിന് അഞ്ചിനെ അങ്ങ് നിർത്തി ഇപ്പൊ നോക്കാൻ ഭയങ്കര പാടാ പിള്ളാരക്കായിലും കുരുത്തെക്കെടാ അഹ് നമുക്ക് ഒരെണം ഉണ്ടായിരുന്നു അത് പ്രസവിച്ചതാ അപ്പൊ അ ആഹ് അത് പ്രസവിച്ചു അതിന്റെ രണ്ട് കുട്ടീയേ കൊടുത്തപ്പോൾ താളള ഭയങ്കര കരച്ചില്ല് അപ്പൊ പിന്നെ എനിക്ക് സങ്കടം തോന്നി ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആഹ് വീട്ടിൽ നിക്കട്ടെന്ന് പറഞ്ഞു അപ്പൊ നോ ആഹ് ഞാൻ നോക്കി കൊള്ളാന്ന് പറഞ്ഞു പക്ഷെ ഭയങ്കര കുരുത്തക്കേടാ നമ്മൾ വിചാരിക്കുന്ന കണ്ടക്കോന്നും അല്ല പിള്ളേര പിന്നെ ഭയങ്കര സ്നേഹാണ് നല്ല നല്ല സ്നേഹന്ന് വച്ചാ നല്ല സ്നേഹമാണ് നമ്മളെ ഒരു നിമിഷം കാണാതെ ഇരുന്ന കഴിഞ്ഞൽ പ ഇതാ അത് കാരണം നമ്മുക്കും പറ്റൂല
ആഹ് എനിക്കുണ്ടായിന്നരു പപ്പി
ആണല്ലേ
ആഹ് കുറച്ച് കല്യാണത്തിനൊക്കെ മുന്നേ ആണുട്ടോ അത് ഇതുപോലെ എങ്ങനെ മാമൻ കൊണ്ടുവന്നതാ ഇങ്ങനെ റോഡ് സൈഡ് കണ്ടിട്ട് അങ്ങനെ കൊണ്ടത പക്ഷെ കാണാൻ നല്ല ഭംഗി നല്ല ക്യൂട്ട ആയിട്ടുള്ളായിരുന്നു ആഹ് അപ്പ അയിനെ എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ ഇവര് കൊണ്ടു പോകാന്നൊക്ക പറയോ ഭയരച്ചിലൊക്കെ ആഹ് ഞാന അവിടെ നിർത്തിച്ച് ഞാ അങ്ങെ നോക്കി വലുതാക്കി വലുതാക്കി കൊണ്ടുവന്നു വലിയതായതാർന്നു എന്നെ കണ്ട നല്ല സ്നേഹം എന്റെ അടുത്ത് ഓടി വരും ഞാൻ എങ്ങട്ട പോവാണങ്കി എന്റെ പിന്നാലെ ഇങ്ങനെ വരും
ആഹ് ആഹ് ആഹ്
ഇങ്ങനെ മറ്റേ വിഷപ്പട്ടികളൊക്കെ ഇറങ്ങിയ ടൈം ഉണ്ടാവല്ലോ ആഹ് സമയയപ്പോ ഇതിനെ പോ ത്തിക്കിണ് വിട വിട്ടയക്കണ ഒരു ഇതാ കെട്ടിയിട്ടിരുന്നല്ല വളർത്തുക അപ്പൊ ഇത് സമയത്ത് പോവം ചെയ്തു അവര് വന്ന കഴി അറിഞ്ഞൂല്ല എന്നിട്ട് അയിന്ങ്ങനെ കൊണ്ട് പോണ്ടയ്യെ ചെയ്തു
അയ്യോ
ആഹ് ആകെ സങ്കടമായി അതിന് ശേഷം ഞാൻ ഒരു പെറ്റിന് വളർത്തിയിട്ടില്ല
അല്ല ശരിക്കും നമുക്കതൊരു സങ്കടമാണ് എന്തെങ്കിലും വന്ന പോയി ചെറിയ അസുഖൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മക്കളെ
അതെ ശരിക്കും അന്ന് ഞാൻ ഭയങ്കര ഒരു കരചിൽ കരഞ്ഞിട്ടിണ്ട് അന്ന് ഞാൻ വിചാരിച്ച് ഇനി എന്റെ ജീവിതത്തി ഇങ്ങ പെറ്റ് നെ. ഞാൻ വാർത്തില്ല എന്ന്
ആഹ് അത ഞാനും അങ്ങനെ തന്നെയായിരുന്നു ഈ പഠിക്കുന്ന ടൈമിൽ ഇതേണക്ക ഒരണ്ണം ഉണ്ടായിരുന്നു അത്പ്പോ അങ്ങനെ അസുഖം വന്ന് ആഹ് അപ്പൊ ഞാൻ ജോലി വർക്ക് ചെയ്യുന്ന ടൈം ആരുന്നു അപ്പൊ ജോലിക്ക് പോലും പോവാതെ ലീവ് എടുത്തിരുന്നതിനെ നോക്കി ചത്തചെയ്ത് അപ്പംമരിച്ചു അത് ദിവസം പനിയായിരുന്നു പിന്നെ ഞാന് വിചാരിച്ചു പക്ഷെ ഇത് പിന്നെ ഇത് ഒരു സുപ്രഭാതത്തിൽ പെട്ട ഗിഫ്റ്റ് തന്നതാണ് അപ്പ ഭയങ്കര സന്തോഷമായിരുന്നു ആഹ് അങ്ങനെ പിന്നെ വളർത്തി ഇപ്പൊ മൂന്ന് വർഷമായി പുള്ളി വന്നിട്ട് ആഹ് അങ്ങനെ പിന്നെ ആളിപ്പ വന്ന് ഇപ്പ മക്കളായി രണ്ടു വർഷം കഴഞ്ഞപ്പോ മക്കള അയി
ക്ക ആണെങ്കിലും നമുക്ക് അത്ര സങ്കടം ഉണ്ടാവില്ല എന്നാ പക്ഷെ ചത്ത് പോകുമ്പോഴേ ഉം
നമുക്ക് ആഹ് നന്നായിട്ട് ഇരിക്കുകയാണല്ലോ എന്നൊക്കെ ആലോയിക്കുമ്പോ ഒരാള് കൊണ്ടു പോയാലെ ആഹ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ആഹ് വിഷമിക്കേണ്ടല്ല
ആഹ്
അല്ലാതെ വരുമ്പോ നമ്മള് ഒരിക്കും നമുക്ക് ഭയങ്കര ഓ അത് നമ്മു സഹിക്കാൻ പറ്റൂല്ല എന്തെങ്കിലും ക്കെ വന്ന് കഴിഞ്ഞ
അങ്ങനെ വീട്ടത്തെ ഒരാളെ പോലെ നമ്മള് കണ്ടിട്ടേ നമ്മുടെ ടുത്ത് ഒരാള് പോണ ഒരു ഫീലന്നെ ഉണ്ടാവി
ആഹ് ച്ചയായിട്ടും അത അങ്ങനെ തന്നെയാണ് നമുക്ക് ഒട്ടും ഇത് ചെയ്യാൻ പറ്റാത്തൊര് അവസ്ഥയാ അത്
ഏഹ് എന്നിട്ട് ഇവർക്ക് പേരൊക്കെ ഉണ്ടോ
ഏഹ് ആഹ് അവർക്ക് പേരൊക്കെണ്ട് അവര് ഒര രണ്ട് പെണ്ണും രണ്ടാണുവാ ഇപ്പൊ ഉള്ളത് പിന്നെ വേറെ ഒരെണ്ണം ആണ് അത് വലുതാണ് അതൊ അതിന്റെ പേര് കിച്ചു പിന്നെ അർജുൻ അർജുൻ ട്ടി ങ്കു മിയ ആതു അങ്ങനെയൊക്കെയാ പേര് എല്ലാ ആഹ് വരും വരും ആഹ് കുട്ടികൾക്ക് മൂന്നു പേർക്ക് ഇപ്പ നാലു മാസം കഴിഞ്ഞിട്ടേ ഉള്ളു ഒരാള് വലുതാണ് മറ്റേത് ഒമ്പത് വയസ്സുണ്ട് വേറെ ഒരണ്ണത്തിന് അങ്ങനെ അഞ്ചെണ്ണം ഉണ്ട് ഉം ഒരാക്ക് വയസ് അങ്ങനെയൊക്കെ ഇരിക്കും ഉം അതുകൊണ്ട് പിള്ളേര
പോവുലെ
ആഹ പിന്നെ പ ആഹ് അവരും നല്ലതാ പക്ഷെ കുരുത്തക്കേട് തുടങ്ങി കഴിഞ്ഞാ നിർത്തത്തില്ല ഉം പുള്ളാരെ കാട്ടി കുരുത്തക്കേടാ അതിങ്ങള് അതുങ്ങളെ ഏതിനെ പിടിച്ച് നിർത്തും ഒന്നിനേങ്ങട്ട് പിടിക്കുമ്പോ ബാക്കി എല്ലാം കൂടെ അങ്ങോട്ട് പോകും അഴിച്ച് വിട്ടിട്ടാണാ പ്രശ് മക്കളും ഇതുങ്ങളും കൂടെ ഉം നമ്മുടെ സമയ യം നമുക്കും ഒന്നിനും സമയം കിട്ടൂല
ആഹ്
വരെ പിന്നെ ഈ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങുമ്പോഴാ ഇച്ചിരി സമാധാനം കിട്ടുന്നത്
അതെ ആഹ് തന്നെ ഉറങ്ങൊക്കെയ്യോ
ആഹ് തന്നെ ഉറങ്ങികോളൂ ഫുഡു കൊടുത്ത കഴിഞ്ഞാ ഒരു ഒന്നര മണിക്കൂറ് ക ആഹ് നുള്ളി അങ്ങ് ഒറങ്ങും ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ രണ്ട് രണ്ടര മണിക്കൂറത്തേക്ക് അനക്കെ കാണത്തില്ല ഒറ്റ ഉറക്കവായിരിക്കും പിന്നെ ഉറക്കത്തിന്ന് എഴുന്നേ ഒരു കരച്ചില് അങ്ങോട്ട് കരയും ഉം അതാവുമ്പോ പിന്നെ ഫുഡോ എന്തെങ്കിലും കു അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് കഴിഞ്ഞാൻ കുറച്ചു നേരം പിന്നെ കളിച്ച് പിന്നെ കടി കൂടും ഒച്ചഴിച്ചിട്ട് കഴിഞ്ഞാ കടി കൂടും കളിക്കുന്നതാ പക്ഷേ മേല് നോവിക്കും
ഉം
അതാ മെയ്ൻ പാട്
ആഹ്
ഉം ആഹ് ശരിയാടാ എങ്കി നമുക്ക് പി പിന്നെ വി ആഹ് ആഹ് ശരി